ഹലോ ആ കേക്കാം പറഞ്ഞോ ഞാനാണ്ടേ ഓണാ കേട്ടില്ലായിരുന്നു ഉംപറഞ്ഞോ
പിന്നെ വേറെ എന്തൊക്കെയാ ആ സുഖം
ഉ പിന്നെ അവിടെ മഴ ഇവിടെ ഇവിടെ മഴ ഞാൻ തുണി പറക്കാൻ പോയാരുന്നു ഭയങ്കര മഴ ഇന്നും നാളെയും തോരാത്ത മഴ
അതെയോ ആ ഇവിടെ ഇന്ന് നല്ല വെയിലാ
എന്നൊന്ന് കാറ്റ് മഴയെ കൊണ്ടുപോയ തോന്നും കാറ്റടിച്ച് മഴ കൊണ്ടുപോന്ന് പറഞ്ഞത്തില്ലയോ
ആ മഴ പോയി
അങ്ങനെ മഴ പോയി വരാൻ വന്ന മഴ അങ്ങ് അതു പോലെ അങ്ങ് പോയി
ആ ആ
ക്കാൻ പോയായിരുന്നു
ഉ ഇവിടെന്ന് നല്ല വെയില മഴ ഒരു ലക്ഷണവും ഇല്ല
നമുക്ക് ഇവിടെ തുടങ്ങിക്കഴിഞ്ഞാൽ നമക്ക് എപ്പ ഇവിടെ മഴ തുടങ്ങി കഴിഞ്ഞാൽ സ്ഥിരം മഴ ആയിരിക്കും
ആ ആ
അങ്ങനെ മഴ തോരാതിരിക്കും തോരത്തില്ല പിന്നെ അത് തെടങ്ങിക്കഴിയൻ തെടങ്ങിട്ടില്ല അതിൽ വെയി മഴയില്ല എങ്കിൽ അത് ഒരിക്കിലും കുഴപ്പമില്ല പെയ്യത്തേയില്ല
ഉം അങ്ങനെയണല്ലേ
പക്ഷെ തെടങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നവാ
ആ അവിടെ എങ്ങനാ മഴ പെയ്ത് കഴിഞ്ഞാ വെള്ള ഒക്കെ പൊന്തണ സ്ഥല ആണോ
വെള്ളം കേയറുന്ന സ്ഥലമേ അല്ല എത്ര മഴ പെയ്താലും വെള്ളം കേറത്തില്ല വെള്ളപ്പൊക്കം ഇങ്ങ അങ്ങനെയുള്ള ഒരു വ്യാധി ഈ ഇവിടെ അടുക്കത്തില്ല
ഇല്ല അല്ലേ ഓ വ്ടെ എന്റെ സ്വന്തം വീടിൻ്റെ അവ്ടെ നമ്മടെ രണ്ടായിരത്തി പതിനെട്ടിലൊക്കെ വെള്ളത്തി പ്രള പ്രളയത്തിലാകെ മുങ്ങി
ആർക്കറിയാ ഇതുപോലെ ഈവട്ട ഒണ്ടാ ആവോന്ന് എങ്ങനെ അറിയുന്നേ കാരണം നമുക്ക് മെയ്ക്ക് തൊ അന്ന് അതുപോലായിരുന്നു മെയ് തൊ ആദ്യതൊട്ടേ മഴയായിരുന്നു ഓർമ്മയണ്ടോ രണ്ടായിത്തിപോള് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം നടക്കുന്ന സമയത്ത് മെയ് തൊ ട്ടേ മഴയായിരുന്നു
ആ
ആദ്യം മുതലേ മഴയായിരുന്നു, പിന്നെ ഓഗസ്റ്റ് വരേ ഇങ്ങനെ നീണ്ടു, ഒരേ പോലനിന്നു രണ്ടും, മൂന്നും പ്രളയം കഴിഞ്ഞു, എന്നിട്ടാ വല്യ പ്രളയം ഒണ്ടായെ
ആഹ് ആ
ക്ഷേ ഇപ്പ ഇനി എന്തായാലും ഇനി എന്തായാലും കൊഴപ്പമില്ലായിരിക്കും. ആറ്റിലെ മണ്ണൊക്കെ വാരി കഴിഞ്ഞാ പിന്നെ പ്രശ്നം വരത്തില്ല.
അതെ ഇപ്പൊ ഒരു വിധം കൊറവുണ്ട്.
ത്രയും പൊക്കത്തി വെള്ളം വരുവല്ലേ
ആ മുന്നേ, വീ അന്ന് അന്ന അന്ന് വീടിന്റുള്ളി ഈ വെള്ളം കേറിയിരുന്നു, ഇപ്പ വീടിന്റെ ഉള്ളിക്ക് അങ്ങനെ വെള്ളം കേറില്ല. ആ പക്ഷെ ഞങ്ങടെ വീടി വീടന്ന് പറയുന്നത് പാടത്ത് കൂടെ വന്നിട്ടാണ്. റോഡ് എ പാ പാടത്തിന്റെ നടു തി കൂടെയാണ് റോഡ് ഒള്ളത് അപ്പൊ പാടത്തുന്ന് വെള്ളം നെറഞ്ഞ് റോട്ടിലേക്ക് കേറും അപ്പൊ ആ ആ, അങ്ങനെ വരുമ്പോ നമുക്ക് ആ വഴി കൂടെ പോവാൻ നമുക്ക് വണ്ടി ഓടിച്ചൊന്നും പോവാൻ പറ്റില്ല വെള്ളം നീന്തി വ വേണം പോവാൻ
ആ
അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും, എല്ലാ അതിപ്പോ എല്ലാ മഴക്കും അതെ അങ്ങനെ തന്നെ ഒരു പ്രശ്നം വരും.
ഉം ശരിയാ
ആ പിന്നെ വേ എന്താ ആ ഒരു കുട്ടി ഉണ്ട്, ഉണ്ടന്ന് പറഞ്ഞല്ലേ
ആ ഒരാള്, ഉണ്ട് ഒരാളേ ഉള്ളു
പഠിക്കുന്ന പ്രായണോ
പഠിക്കുന്നു പഠിക്കുന്ന ആറാം ക്ലാസിലായിരുന്നു കൊച്ചുകുട്ടിയാ, ഒരാളേ ഉള്ളു
ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞോ ഈ സ്കൂളിലക്ക് ആവശ്യം
സ്കൂളിലേക്കുള്ള എല്ലാ കാര്യങ്ങളും വാങ്ങിച്ച് കഴിഞ്ഞ സ്കൂളിൽ പോയാൽ മതി
ആ
എല്ലാം റെഡിയാക്കി വെച്ചത് പുസ്തക എല്ലാം പൊതിഞ്ഞ് വൃത്തിയാക്കി വെച്ച് ട്യൂഷന് വരെ പോയി തുടങ്ങി
അതെയോ ഹോ ഹോ ഇവിടെ എൻ്റെ മോള് ഇപ്പം ആദ്യയിട്ട് സ്കൂളിൽ ചേർക്കണള്ളു ഉം അയിന് ഒന്ന് ഇപ്പൊ നഴ്സറില നേഴ്സറി അത് മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം ആ അംഗൻവാടി അംഗൻവാടി അല്ല അംഗൻവാടി ഇന്ന്
കെ ജി കെ ജി വടെ കെജി ക്കെത്തിയോ
അതന്നെ പ്രീ കെ ജി പ്രീ കെ ജി ല്ലേ ആപ്പൊ ഓ യുണിഫോം ഒക്കെ വാങ്ങി തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് മ്യാ സാനങ്ങളൂടി മേടിക്കാനുണ്ട് ഇന്ന് പോ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇറങ്ങാന്ന് വെച്ചിട്ട് ഇരിക്കയായിരുന്നു
ആ
പെരുന്നാളിന് നല്ല തിരക്കായിരുന്നു ഷോപ്പിലൊക്കെ
അല്ലേലും സ്കൂൾ തുറ സമയമാവ മേ ഏത് കടയിലും തിരക്കായിരിക്കും തിരക്കിന്റെ തിരക്കായിരിക്കും കാര്യം മുമ്പ് ഞങ്ങെളെന്താ മുമ്പ് ഞങ്ങള് എല്ലാം സാനം വാങ്ങിച്ച് ഈ തുടക്കമാവുന്ന മെയ് ആയപ്പളെ മെയ് ആയപ്പളെ പുസ്തകം വന്ന് പുസ്തകം വാങ്ങി ച്ച് പിന്നെ ആ ബുക്കും പുസ്തകം എല്ലാം പൊതിഞ്ഞ് വൃത്തിയാക്കി അത് റെഡിയാക്കി പലനെ പിന്നെ യൂണിഫോം ഒന്നും വാങ്ങിക്കണ്ട യൂണിഫോം കഴിഞ്ഞോ വട്ടം തന്നെ ആ യൂണിഫോ ആയി ബഗ് ഒന്നും വാങ്ങിച്ചില്ല പുസ്തകം ബുക്കും പിന്നെ ഉടുപ്പും മാത്രമേ വാങ്ങിച്ചോളൂ വേറൊന്നും വാങ്ങിച്ചില്ല
ആ
ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു ബാഗ് നമ്മൾ അങ്ങനെ പണ്ടത്തെ കൂട്ട് ശെ വൃത്തിയേടാകുന്നില്ലല്ലോ ബാഗൊക്കെ കാരണ സ്കൂളിൽപ്പോ അങ്ങനെ പണ്ടത് നമ്മള്നമ്മുടെ പണ്ട് പഠിച്ച സ്കൂൾ പോലല്ലല്ലോ പാസ് നമ്മുക്ക് വേറെ രീതിയല്ലേ ആഹ് അഴുക്കൊന്നും ഇല്ലല്ലോ
ആ അതെ പിന്നെ കുട്ടികൾ സൂക്ഷിക്കുന്നതാണെങ്കിൽ ആഹ് സിബൊന്നും കേ ഉണ്ടാവാതെ താ
അത് ഇത് തൈ ഇവിടെ തൈപ്പിക്കുന്ന ബാഗാ
ആ ആ
കടയില് അല്ലാതെ തയ്ക്ക്ത് ഇങ്ങനെ അല്ലാതെ ചെ ബാഗ് തയ്ക്കുന്ന ആൾക്കാരുണ്ട് ഞങ്ങളവിടെ തൈച്ച് കിട്ടും ആ അത് നല്ല നല്ല തുണിയാണ് നല്ല സിബാണ് ഏ അപ്പൊ കൊറെേ വർഷം ഒക്കെ ഉപയോഗി കഴിഞ്ഞ വട്ടം കഴിഞ്ഞ വട്ടം വാങ്ങിച്ചു ബാഗാത്
ആ
എല്ലാം നമുക്ക് ഇനി കുറച്ച് നാളത്തേക്ക് ഉപയോഗിക്കാം ഒരു കുഴപ്പം ഉണ്ടാവത്തില്ല ഭ യങ്കര ഫാരവാ അത് തന്നെ എടുത്താ ഫാരവാ
അതെ ആഹ ഉം ബുക്കും കൂടെ ആകുമ്പോ ആ
പക്ഷെ നല്ല ബാഗ് കേട്ടോ ഒരിക്കലും കുഴപ്പം ഉണ്ടവത്തില്ല കാ സിബ്ബൊക്കെ നല്ല സൂപ്പർ സിബ്ബാ
അ ആ അങ്ങനെ വരുമ്പോ കൊ ക്വാളിറ്റി ഉള്ളത
ക്വാളിറ്റി അതുപോലെ ഈ ലഞ്ച് ബാഗ് ഉണ്ടല്ലോ ങ്കിൽ വല്ല കൊണ്ടുപോന്നെ ഈ സ്നാക്സും അങ്ങനെ ചോറൊക്കെ കൊണ്ടോന്ന ബാഗണ്ടോ അതും അതുപലെ തയ്പ്പിച്ചാ നമ്മള് കടയിൽ നിന്ന് വാങ്ങുന്നതാണെങ്കിൽ ഒരു വർഷ ഷം പോലും ഉപയോഗിക്കത്തില്ല അതുമല്ലാ നമുക്ക് കഴിഞ്ഞോട്ട ആരും അതിനെമുനെപ്പ് വാങ്ങി ചെറിയ ഒരു ഭാഗ്യയി അതുവെച്ചാ ആ ബാഗിന്റെ ഒറ രണ്ടും കൂടെ ഒരു ഉറയായി ലാസ്റ്റ് നടുക്കത്ത തുണി ഇല്ല
ആ
ആ അവസ്ഥയായിരുന്നു കാരണം നമ്മള് അല്ലാതെ വാങ്ങിക്കുന്ന ആകുമ്പോ അങ്ങനാ
ആ ആ ആ നമുക്ക് റേ റ്റും കൊ കുറവായിരിക്കുല്ലേ അങ്ങനെ വേടിക്കുമ്പോ
അല്ലല്ല അത് വില കൂടുതലാ
അതെ ഉം ഹോൾസെൽ ആയിട്ട് ആവില്ലല്ല വി ണത് അപ്പൊ ആ
അവരങ്ങനെ നമ്മള് മചോ തൈപ്പ് ചെരുപ്പ് അങ്ങനെ കാര്യങ്ങള എല്ലാം അവിടെ വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ എല്ലാ ചെരുപ്പ് വരെ തയ്ച്ച തയ്ച്ചയുരുന്നുവ ബാഗ് വലിയ നമ്മള് ലഗേജ് കൊണ്ടുന്ന ബാഗ് കണ്ടില്ല ഉരുട്ടി കൊണ്ടുവന്ന ബാഗേ
ആ ആ
അതുവരെ ഉം അങ്ങനെ കിട്ടും ഇവിടെ ഇവിടെ കിട്ടുന്നുണ്ട് പ ചങ്ങനെ ഇപ്പൊ ആദ്യമായിട്ട് തുടങ്ങിയത അവിടെ അങ്ങനെ അവിടെ എല്ലാരും ഇപ്പ അങ്ങനെ പോയി വാങ്ങുന്നത് അപ്പ ന നല്ലതാട നല്ല ക്വാളിറ്റിയാ സ്ഥലം ഇവിടേണം കടയിൽ പോയി സാനം വാ അതിന്ക്കട്ടി നല്ലതായിരിക്കും
അ അതെ ശെരി ആ ഓക്കെ പിന്നെ വേറെ എന്താണ് പിന്നെ
വേറെ വിശേഷം എന്താണ് മഴ മാ നിങ്ങൾ കണ്ട് മഴ ഇരുന്നില്ലേ വേ ഇത് മഴയില്ലെന്നില്ലേ പറയന്നെ
ആ മഴ ഇപ്പൊ കുറവാണ്
മഴ ഏറ്റവും കൂടുതൽ ശല്യമുള്ള
ആ ഇവിടെ ഇപ്പൊ ഒന്നരാടം ഒന്നരാടം വെച്ചിട്ടാണ് ഇപ്പൊ മഴയുടെ കാണത് ഇപ്പൊ
ഉം
ആഹ് ഇനിയിപ്പ എങ്ങനെയാന്ന് അറിയില്ല
ഇപ്പം മഴ ഞാൻ എല്ലാം തുണിയെല്ലാം പറ ഒക്കെ വെച്ചപ്പോള ഇപ്പം ആ കാട്ടടിച്ചത് കൊണ്ടുപോയി
ആഹ് ആഹ് മഴ പെയ്യുമ്പോ കര ന്റെ പോണ എന്തണ്ടാ
അ അതും ഇല്ല
അല്ലല്ലേ ആ അയ് ശരി ഇവിടെ പോ മഴ ഇപ്പോ ഇതാ നീ അപ്പൊ കറണ്ട് പോം
ആ ഒരു പ്രശ്നമില്ല കറന്റ്‌ ഉണ്ട് എപ്പഴും
ഉം ഉം
എന്റെ കറന്റ് പോവണങ്കിൽ തന്നെ മുൻകൂ ട്ടി നമ്മൾ പറയും അല്ല അങ്ങനെ പോയാലും പെട്ടെന്ന് വെരും വെറുകേം ചെയ്യും അങ്ങനെ നമുക്ക് ഇതാ ഇല്ല അപ്പഴത്തെക്ക് എല്ലാവരും വിളിക്കും ഇവിടെ അല്ലെങ്കിൽ എങ്ങനെങ്കിലും അത് അങ്ങനെ മ എന്തെങ്കിലും വീണു ഓടിയുവാണേൽ അത് ശരിയാക്കും അത് അങ്ങ് രാത്രി കൊണ്ട് അതങ്ങു ശരിയാകും അങ്ങനെ രാത്രിയിൽ എങ്ങനെയാണ് ആഹ്
അങ്ങനെ ഉം ഉം
നിങ്ങൾ എ ഏ ക്കോഴിയുണ്ടോ താറാവേ ഒള്ളോ ഏഹ്
കോഴിയുണ്ട് ആ ആ മുട്ട കോഴിയാണ്
മൊട്ടക്കോഴി അത് നമ്മളെ ഈ ചെ ചെല ഒരു കോഴി ഒണ്ടല്ലോ ഈ ഒന്നര വർഷം അങ്ങനെ അങ്ങനെ മൊട്ട ഇടുന്ന കോഴിയാണോ അതോ നമ്മള് സാധാ നാടൻ കോഴി
നാ നാടങ്കോഴിയല്ല ഉം ഇപ്പൊ ഗ ഗ്രാമപ്രിയന്നൊക്കെ പറയില്ലേ ഇത് ഇത് മറ്റേ ഗിരിരാജ് ഞ്ചും കോഴിയാണോ ഗ്രാമപ്രിയ അങ്ങനെ എന്തോ ഒരു കോഴിയ.
ആ ഇവിടെണ്ടർന്ന വേറെ സ്ഥലത്തിലെ ഒന്നര വർഷത് മൊട്ടയെടുത്തുള്ളൂ, മൊട്ടയിട്ടങ്ങ് സ്ഥിര മൊട്ടയിടും, ഒരുസം പോലും ഇഴാതെ മൊട്ടയിടും.
അതെ
നാടങ്കോഴിടെ കൂട്ടല്ല എന്നും മൊട്ടയിടും.
ആ ഇത് നമുക്കേ പഞ്ചായത്തിന്ന് കിട്ടൂല്ലേ? പഞ്ചായത് റ്റീന്നൊക്കെ പാസായി കിട്ടൂല്ലേ കോഴികളെ.
ആഹ്
അങ്ങനെ കിട്ടിയ കോഴിയാ.
ആഹ്
താറാവു അത അങ്ങനെ കിട്ടണതാ. ആ അതെ അതെ ഏ താറാവ് ചെറിയ താറാവുകളായിട്ട് കിട്ടിയതാ പ്പ്
പക്ഷേ ഇവ് ഇവിടുന്ന് അങ്ങനെയുള്ള കാര്യങ്ങളെല്ല, കോഴി കിട്ടും. കോഴി പിന്നെ ഏ പിന്നൊ എ റ്റ പച്ചക്കറി ഐറ്റം പിന്നെ തെങ്ങ് അത് ഈ മ് പച്ചമുളക് കരിയാപ് എ പിന്നെ അല്ലാത്ത എന്തൊക്കെയോ എ തക്കാളി ഏഹ് വഴുതന അങ്ങനെയൊള്ള സാനങ്ങൾ കിട്ടും.
ആ ഇ ഇവിടെ ആ ഇവിടെ അധികവും പഞ്ചായത്തിന്ന് കിട്ടാ ഈ നാല് കളികളെ ആട് കോഴി, താറാവ്, പശു
എന്താ പോത്ത് പോത്ത് പോത്തും കുഞ്ഞുങ്ങൾ അന്നെ കൊടുക്കുന്നുണ്ടോ?
ഞാനത് കടപ്പുറം സൈഡായത് കൊണ് ത് അധികവും ഇതുപോലെ കൃഷി ക്കാവശ്യള്ളതാണ് പഞ്ചായത്തിന്ന് മെയിൻ ആയിട്ട് കിട്ടാ. ഉം
പിന്നെ എന്തുവാണ് പറയാ.
വേറെന്താ അന്നാ ശെരി അന്ന നമുക്ക് വിളിക്കാം, ആ ഓക്കെ